ഹലോ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ ഓക്കെ അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് നമ്മൾ ആ ജീവിച്ചിട്ട് കാര്യമില്ല അതെ ആൾക്കാരെ നോക്കി നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല പ്രത്യേകിുണ്ടല്ലോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ നാട്ട ആൾക്കർ എപ്പോഴും നമുക്ക് പാര വെക്കുന്ന ആൾക്കാരാണ് അതായത് നമ്മളെ എപ്പോഴും ഒരു ഏ കുടുംബമായിട്ട് അങ്ങനെ ഒതുങ്ങി കഴിഞ്ഞ് ജീവിക്കണംമ എന്നാണ് മറ്റുള്ളവർ ചിലപ്പോൾ അവടെ ജീവിതം അങ്ങനെയായിരിക്കും അവർക്ക് അത് വിട്ടിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റ പറ്റാത്ത ആൾക്കാാര് അവരുടെ ആ അവരെ അവരെ ആ ഒരു കാര്യങ്ങൾ നമ്മളിലേക്കും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും നമ്മളെയും അതുപോലെ തന്നെ അടിച്ചു താഴത്താൻ വേണ്ടി ശ്രമിക്ക
ശ്രമിച്ചുക കൊണ്ടിരിക്കുവ അത അതങ്ങനെ തന്നെയാണ് നമ്മള് ഒരു കൂട്ടര അങ്ങനെ പാറി പററന്ന് ജീവിക്ക ുമ്പോ ആ നമ്മുക്ക് പറ്റാത്തതാണല്ലോ അവര് ചെയ്യുന്നത് അവര് കണ്ടീല്ല അങ്ങനെ നടക്കുന്നത് അത് നമ്മളിലൊരിത് വരും അപ്പൊ എന്തെങ്കിലും പറഞ്ഞു മാതരെല്ലാം സ്വാഭാവികമായിട്ട്
ഇവര് മറ്റുള്ളവരടുത്ത് പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കും അവർ അങ്ങനെയാണ് ഇവര് കുട്ടികളെൊന്ന് നോക്കാണ്ടിപ്പോ എവിടെയല്ലോ നടക്കുവാണ് അവരെല്ലാം വിചാരം വേറെ ഏതെല്ലോ രീതിക്കാണ് അങ്ങനെല്ലാം പറയുന്ന ആൾക്കാ
അങ്ങനെല്ലാം പറയും അവര് വീട്ടിലുള്ളവരെ നോക്കണെങ്കിൽ കണ്ടില്ല നടക്കുന്ന നേരെ വെളുത്താണ്ട് കെട്ടിൊരുങ്ങി പോവാണ് എവിടക്കാ എന്താ ഒന്നുമല്ല എന്താ ഓളൊക്കെ വിചാാര
ആ പിന്നെ അതും അതും പററ ഒരു ഫ്രണ്ടാണ് പോുന്നെങ്കിലും പറയും ഓള് രണ്ട ദിവസം ആ ഓരു രണ്ട ദിവസം അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട് ഓൾറെഡിയാ പോയത് അ ആര കൂടെയാത് പോയത് ഒന്നും പറയാില്ലോ ോളെ
പോയതാണ് അഞ്ച മണി കഴിഞ്ഞീ ശശം ങ്ങ ഈ നേരായിട്ടാ വരുന്നത് എവിടെ പോയതാണ് എപ്പ പോയതാണ്
ഇപ്പഴത്തെ സമൂഹത്തിൽ പെൺകുട്ടികളെല്ലാം ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒറ്റക്കും കൂട്ടായി റ്റ ഫാമിലിയോട് കൂടിട്ട ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ കുടുംബത്തിലെ ആൾക്ക ക്കാരിക്കില്ലാത്ത പ്രശ്നങ്ങൾ ാണ് അവരെ നാട്ടുകാർക്ക്ുണ്ടാവുക കാരണം ഇത് വേറൊന്നും അല്ല
ആ് ഇപ്പൊ ഞാന് ഡ്രൈവിങ്ങിന് ചേർന്ന് ഡ്രൈവിങ്ങിന് പോയി വരുമ്പോ കൊറ സമയം നമ്മൾ അവിടെ ചെല്ലും സമയത്തിനനുസരിച്ച് ചിലപ്പം കൊറ പേരുണ്ടാവും േ ടൈമ വന്നിട്ട് അപ്പൊ എല്ലാരേും കൂടി ഒരു വണ്ടിൽ കുത്തി കൊൊള്ള കൊ കൊണ്ടുപകാൻ പറ്റലല്ലോ ഒരു വണ്ടിയിലും നമുക്ക് മൂന്ന് പേരെ ഒരു ഒരു ഡ്രൈവർക്ക് നമ്മള് കൊണ്ടുപോകാൻ പറ്റുള്ളൂ
പിന്നെ ഇതൊന്നും നമ്മുക്ക് വേറെ ആൾക്കാരെ പറഞ്ഞിട്ട് ഏ പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാനൊന്നും പറ്റ
പറ്റൂല മനസ്സിലാക്കണം അപ്പോത്തിന് കാണാ അവിടുന്ന് കുറച്ചു നേരം വൈകി വരുമ്പോ തന്നെ അങ്ങാടിന്ന് തുടങ്ങും ആളുകൾ ചോദ്യം എന്താ എവിടുന്നാ ഈ നേരം എന്തിനാ പോയിരുന്ന് എവിടുക്കാ പോയിന്ന്
കൂട്ടിയെല്ലാം പഠിക്കേണ്ട ആവശ്യം എന്താ അവളെ കിട്ടിയോനില്ലേ അവര് കൊണ്ടാക്കും എന്നാ നമ്മളെ ബുദ്ധിമുട്ട് നമ്മുക്കല്ലേ അറിയുള്ളൂ ഒരു ഒരു സ്ഥലത്ത് പോണെങ്കില്
നമ്മളരു വണ്ടിക്കൊക്കെ വിളിച്ചടെ വ ചെയ്തിച്ചിട്ട് ഓരോരുത്തരോട് പറഞ്ഞിട്ട് നമ്മളെ സമയത്തിന് അവിടെ എത്താൻ പറ്റാത്ത
നമ്മക്ക് ഒരു നമുക്ക് ഒരു പാക്കറ്റ് പ വാങ്ങണമെങ്കിൽത് വിളിച്ചച്ച് പറയണം ഒന്ന് വ വരുവോ വരുമ്പോ കൊണ്ടുവരുവോ എടാ ഒന്ന്ു പോവോ ഓ മോളെ ഒന്ന് പോകോ നമ്മള് മക്കളെയും ഭർത്താവിന്റെറെയും
എല്ലരും സഹായം തേടണ്ട നമ്മള് അല്ലെങ്കിൽ
നമ്മൾ ഈ പണിയെല്ലാം ഇവിടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുകയും ചെയ്ല്ല
പറ്റും ചെയ്ല്ല പിന്നെ ഇപ്പോൊ ഒന്ന് ഹോസ്പിറ്റലക്കൊക്കെ ഒന്ന് പോയി വരണ എന്നുണ്ടെങ്കില് ഒരു വണ്ടിക്ക് വിളിക്കുക ആ മക്കൾക്കും ഭർത്താവിനും ഒന്നും ഒഴില്ലെങ്കിൽ വണ്ടി വിളിച്ചച്ച് പോൊയ്ക്കോന്ന് പറ ഒരു വണ്ടിക്ക് വിളി വിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്കാരന് ഒഴിവുണ്ടാവൂല അത്ണ്ടാവൂല ഇത്ണ്ടാവല
പൈസ കൊടു മൂന്നാമത് പ്രശ്നം നമ്മൾ അവരെ വിളിച്ചിടല്ലെങ്കിൽ അത് വേറൊരു പ്രശ്നാവും സ്വന്തം നാട്ടിലായത്
ആഹ എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് ഞമ്മള്
ആഹ ഹ അതാണ് നമ്മള് ഫുള്ളൊരു പ്രശ്നങ്ങൾ അന്നാൽ ഇതൊന്നും ഇതിനെല്ലാം പാരയായിട്ട് വരുന്നത് സ്ത്രീകള് തന്നെയാണ് ആ ആ ആ ഇതിലൊന്നും നമുക്ക് നോക്കാൻ വേണ്ടിട്ട് ആണുങ്ങൾ വരൂല നമ്മൾ എവിടെയാ പോകുന്നെ എ- പ്പഴാ വരുന്നേ ഏത് സമയത്താ വരുന്ന് നോക്കാൻ വേണ്ടിട്ട് ആണുങ്ങൾ വരൂല്ല അതും മ- റ്റുള്ള വീട്ടിൽ നമുക്ക് ചുറ്റപ്പെട്ടിരിക്കു- ന്ന വീട്ടിലുള്ള പെണ്ണുങ്ങളേ പറയുള്ളൂ അപ്പൊ ആരാന്ന് പെണ്ണുങ്ങൾക്കെപ്പോഴും ശത്രു എന്ന് പറയുന്നത്
പെണ്ണുങ്ങളെന്നെണ് ഹിഹി
ആഹ അതാണ് പെണ്ണ്ങ്ങക്ക് എപ്പോഴും ശത്രു അത് നമ്മള്
ആളുകൾ മാറി തുടങ്ങിയിരിക്ക്ണ് കാരണം ഇപ്പോ ആണും പെണ്ണും ഒരുപോലെ തുല്യ തുല്യമായിട്ട് പഠിച്ച് തുല്യമായി ജോലി നേടിയാലെ ജീവിക്ക-
ആഹ പിന്നെ എന്താ ജോലി കയ്യിലു ണ്ടെങ്കിൽ മാത്രം കല്യാണം കഴി- അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ അവർക്കൊരു വിലയുണ്ടാവുള്ളു അങ്ങനെയാണെങ്കിൽ വീട്ടിലെ വിലുണ്ടാവുള്ളൂ ഇല്ലെങ്കില് കല്യാണം പഠിക്കാണ്ട് പഠിക്കാണ്ട്ന്നല്ല പഠിച്ചിട്ട് പഠി ച്ചാലും കാര്യയില്ല പഠിച്ചിട്ട് ജോലി കയ്യിൽ നമ്മളൊരു അഞ്ചക്ക ശമ്പളം നമ്മളെ കയ്യിൽ വരുന്നുണ്ടങ്കിൽ മാത്രെ നമ്മക്ക് വേറൊരു വീട്ടിൽ പോയ് നിന്ന നമ്മളെ ഒരു അഭിപ്രായം ചോദിക്കുമെങ്കിലും ചെയ്യുള്ളൂ വര് നമ്മള ആ അഭിപ്രായത്തിനടെ വിലയെങ്കിലും ഉണ്ടാവണെങ്കിൽ നമ്മളുടെ കയ്യില് കുറച്ച് പൈസ വേണം പഠിച്ചോ ഇല്ലയോ നമുക്കൊരു ബിസിനസ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പരം വേറോരി തും ഇല്ല പിന്നെ വിദ്യാഭ്യാസംന്ന് പറയുന്നേ എപ്പോഴും നമ്മളൊരു ഹെ ഒരു കുറച്ച് കൂടുതലായിട്ട് നമുക്കൊരു മുൻതൂക്കം കിട്ടുന്ന സംഭവമാണ് പക്ഷെ എന്നാലും പൈ സയാണ് ഏറ്റവും മുമ്പിൽ നിക്കുന്നത് നമ്മക്ക് എങ്ങനെങ്കിലും നല്ല രീതിക്ക് നല്ല വഴിക്ക് നമ്മൾ കുറച്ചു പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ മുമ്പില് നമ്മള് കുറച്ച് വെ ല്യ ആളായിട്ടന്നെ കാണും കുറച്ച് വിദ്യാഭ്യാസം കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് പറയുകയെ ചെയ്യണ്ട ആ ആന്ന പിന്നെ നമ്മള് റാണിയായിട്ട് നിക്കും ഹ് അത് പിന്നെ വേറെ ആർക്കും പറയാനും കഴിയില്ല അപ്പുറത്തിപ്പുറത്തും
ആഹ് മറ്റുള്ളവർക്ക് ഒരിതും ഇല്യല്ലോ അവിടെ
പിന്നെന്ത വെച്ചാല് രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർ പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് അറിയ യടാ ആവശ്യല്ല കാരണം അവര് പോയി വന്ന് വീട്ടിലെ പണിയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഉറങ്ങാനെ സമയം ഉണ്ടാവുള്ളു ഇത് പറയുന്നവരും പറയുന്നവർക്ക് വെറുതെ ഒരു
നേരം പോക്ക് നർഞ്കാണ്ട് അവര അവിടെ പറഞ്ഞിരിക്കാന്നല്ലാതെ ഇന്ന്പ്പോ
ഇല്ല വേറെ പറഞ്ഞിട്ട് കാര്യവുല്ല ഏ പറഞ്ഞുകൊണ്ട് ഉപകാരൂല്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അവര അവരെ ജോലി നിർത്താനും പോകുന്നില്ലാ
ആരുംപ്പോ നിർത്തൂല നമ്മള് നമ്മള് സമയം കണ്ടെത്തി നമ്മക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മള് ജോ നമ്മള് ജീവിക്കുക
ആ അവര് അവർക്ക് വേണ്ടിട്ട് അധ്വാനിച്ചു കൊണ്ടേയിരിക്കും അവര് പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും
അതാണ്ന്റെ മോന് ന്റെ മക്കള് പറയും ഉമ്മച്ചിക്ക് പോവാൻ പറ്റുന്നോട്ത്ത്ക്ക് ഉമ്മച്ചി പോയിക്കോ ഞങ്ങൾ ആ ആൺകുട്ടികളാണ് ഞങ്ങൾ എനിക്ക് എവിടക്ക് വേണമെങ്കിലും എപ്പ വേണെങ്കിലും പോവാ ഉമ്മച്ചിക്ക് പറ്റ്ണ സമയ ത്തുമ്മച്ചി പോയിക്കോ വെറുതെ വീട്ടിലിരുന്ന് ഇതാക്കണ്ടാന്ന്
ആഹ് ഇത്രയും സപ്പോർട്ടുള്ള മക്കള് ഉണ്ടാവുന്നന്നെ ആഹ് ഇത്രയും സപ്പോർട്ടുള്ള മക്കൾ ഉണ്ടാവുന്നന്നെ വളരെ
ആ അവര് പറയുന്നതാണേ ഉമ്മച്ചിക്ക് പറ്റ്ണോട്ത്ത്ക്ക് ഉമ്മച്ചി പൊയ്ക്കോ വെറു തെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കണ്ട ഞങ്ങളെ കാത്ത് നിക്കണ്ട ഞങ്ങള് നാളെ പോകുമ്പോ ചെലപ്പോ ഉമ്മ ചിനെ കൊണ്ടാവാൻ പറ്റില്ലാന്ന് വരും ആ നമ്മള് നമ്മുക്ക്ന്ന് പറഞ്ഞാ പലയിടത്തക്കും ട്രെസും കാര്യങ്ങളയിട്ട്
ആ ഫ്രണ്ട്സ് മാത്രല്ല അവര് ഇനിയിപ്പ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് പോകുന്ന നമ്മളെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല വരുന്ന പണീന് ഇഷ്ടാവും ചെയ്യില്ല വെരുന്നപ്പെണ്ണിന്നതിഷ്ട്ട തില്ലലൊ ഉപ്പാനി ഉമ്മാനെ കൊണ്ടു പോകുന്നത് എല്ലാടെേയും കൊണ്ട് പോകില്ല എന്ന് മാത്രള്ളൂ ഒന്നോ രണ്ടോ സ്ഥലത്ത് അവർ കൊണ്ട് പോകുമായിരിക്കും
അവർക്കും അവരുതായിട്ടുള്ള പ്രവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലായിടത്തൊക്കും പോകുമ്പോം ഉമ്മാനെയും ബാ
കൊണ്ടു പോവാാൻ കഴിയില്ലല്ലോ ആ അപ്പൊ പിന്നെ അത് അപ്പോ ഒന്ന് വെച്ചിട്ടു ണ്ടെങ്കിൽ നമ്മളു അതിന് അനുസരിച്ചിട്ട് റെഡി ആവണം നമുക്കും നമ്മളെ കാര്യങ്ങൾ നോക്കിട്ട് പോവാൻ വേണ്ടി പറ്റണം
കുറ്റപ്പെടുത്താൻ നിക്കണ്ട അവര് പോയിക്കോട്ടെ അവർക്ക്പ്പോ പറ്റുന്ന സമയല്ലേ
അവര് അവരെ രീതിക്ക് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെ രീതി
ആ നമ്മള് പറ്റണമാതിരി അവരെ സപ്പോർട്ട് ഇപ്പൊ ഇനി വരുന്ന തലമുറകളൊക്കെ അങ്ങനത്തെ തന്നെയാണ് ഇക്കാലം കാരണം ഒക്കെ അല്ല മറ്റേ ചേർക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ കൊണ്ടേ തള്ളുന്നല്ലാതെ ഒരു കാര്യമില്ല
ആ ഇതില് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിട്ടും കാര്യമില്ല
സങ്കടംപ്പെെട്ടിട്ട് കാര്മില്ല ആണായാലും പെണ്ണായാലും ഇന്നും ഒക്കെ ഒരുമാ അതാണ് പെണ് എന്നുള്ള വ്യത്യാസ ഒന്ന കണ്ടത്ത് അത്ര
അതെ മാക്സിമം നമുക്ക് എത്ര സന്തോഷിക്കാൻ വേണ്ടി പറ്റും അത്ര നമ്മ സന്തോഷിക്ക ഏത് വഴിയിലായാലും ചില ആൾക്കാക്ക് നമക്ക്ട്ട പാടുന്നത് ഇഷ്ടരിക്കും ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമായിരിക്കും ആക്കർ വളരെ ഈ പെയിന്റ് ചെയ്യുന്നതല്ലായിരിക്കും ഈ ചിത്രം വരക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അപ്പൾ നമ്മൾ അതിന് വേണ്ടിയിട്ടും സമയം കണ്ടത് കാരണം എല്ലാവർക്കും ഇപ്പോൾ ദൂരെെയെല്ലാം പോവാൻ വേണ്ട പ ഇടുന്നില്ല ഇഷ്ടമല്ലാത്ത ആൾക്കാാരും ഉണ്ടാവും ഈ യാത്ര യാത്രൽ ഛർദ്ദിക്കുന്നവരുണ്ടാവും
ാത്തവരുണ്ടാവും
യാത്ര ചെയ്യുന്ന സമയത്ത് തലവേദ
ആഹ അതൊക്കെ അതൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് പോകുന്നതോടെ താല്പര്യം ഉണ്ടാവൂല
അപ്പൊ അങ്ങനെ പോവാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള
വേറെ ഉള്ള പർവത്തികൾ ഉണ്ടാവും അത് ചെയ്യാ അവർക്ക് പറ്റണം
അതിനന് വേണ്ടിയിട്ടുള്ള സമീപം നമ്മൾ അയ്യോ നമ്മൾ വീട്ടാന്ന ഇരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂില്ല രീതിക്ക് ഇരിക്കാതെ മാക്സിമം നമുക്ക് നമക്ക് ഏതാണ ഇഷ്ടം ചിത്രം വരക്കാനാണ് ഇഷ്ടമെങ്കിൽ എന്തെങ്കിലും എടുക്കുക ഫറൻസ്േണ എെങ്കിലും എക്കുക വരക്കുക പിടിക്കുക അത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ നല്ല ലൈക്ക് കിട്ടുന്ന സമയത്തോ നമ്മൾ ആരെങ്കിലും പ്രശംസിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ
സപ്പോർട്ട് ചെയ്ത് നിന്ന കൊടുക്കുക ആഹ അങ്ങനെയൊക്കെ ചെയ്യുക
പിന്നെന്ന് വച്ചനി ഒരു കഴിവോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തവക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചച്ച് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പ അവൻ അതിനന് വേണ്ടിട്ട് സമയം കണ്ടെത്ത അവരെ സംങ്ങാതിമാരെ വിളിക്കാനോ അങ്ങനെയെല്ലാം നമ്മൾ സമയം കണ്ട അപ്പോൊ അതെല്ലാം നമ്മൾ ഇന്നത്തെ സമൂഹത്തി ഇനി സ്ത്രീകൾ ഇതെല്ലാം ചെയ്തു വരണം എന്നാൽ മാത്രമേ നമ്മള് മറ്റുള്ളവർ ഒരു ഭാരം ആവാതിരിക്കുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്ക ഇപ്പൊ നമ്മളെ സന്തോഷം മറ്റുള്ളവരിലാന്ന് പറഞ്ഞിരുന്ന അവരെ അവര് എപ്പോഴാ നമ്മ സന്തോഷം കൊണ്ട് തന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കേണ്ടി വരും ഇ ആ ഇത് നമ്മളായിട്ട് നമ്മുടെ സന്തോഷം കണ്ടെത്തുന്ന സമയത്ത് പിന്നെ അവർക്ക് പ്രശ്നമില്ല ഉമ്മ ഉമ്മാൻന്റെ രീതി എക്ക് സന്തോഷം കണ്ടെത്തണ്ട് അപ്പോൾ നമ്മള് ഹാപ്പിയാണ് നമ്മള് സന്തോഷവാനാണ് ഉമ്മയും സന്തോഷമാ നമ്മളും സന്തോഷ അപ്പൊ നമ്മൾ അതിന്റെ പേരില്
അപ്പൊ പിന്നെ പ്രശ്നങ്ങള ഉണ്ടാവൂല അങ്ങനത്തെ വീടുകളില് പ്രശ്നങ്ങള ഇല്ലല്ലോ ഉണ്ടാവില്ല അവര് സന്തോഷമായിട്ടാണ് ഇക്കാര്യം ജീവിക്കുന്നത് അവവിടെ ആ വീട്ടിലുള്ള സ്ത്രീകൾക്കും സന്തോഷം ഉണ്ടാവും എല്ലാരും ഒറ്റപലെന്നക്കാരം ജീവിക്കുന്നത് കൊഴപ്പമണ്ട്
ആ അതെ ഇവരും മൊബൈൽ യൂസ് അവ മൊബൈൽ യൂസ് ചെയ്യുന്നു ഇവരും കറങ്ങാൻ വേണ്ടി പോുന്നു അവരും കറങ്ങാൻ വേണ്ടി പോുന്നു അതെ അന്നേരത്തെ ന്നെ നമ്മുും പ്രശ്നം നമ്മളും ചെയ്യുന്ന കാര്യം തന്നെയ അവരും ചെയ്യുന്നത് അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഈ കുറച്ച് ജനറേഷൻ ഗ്യാപ്പ് വന്നതല്ല നമ്മളെ കാലത്താണ് നമ്മളെ നമ്മളെ അമ്മയും മാരെല്ലാം കുറച്ചും കൂടെ പഴയ ആൾക്കാരായത്ൊണ്ട് അവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുണ്ട് അവരെ മണ്ടിയില
മണ്ടേ അത് ഇനിയിപ്പോ അവരോട് എത്ര പറഞ്ഞെടുത്തോട്ടും ഇനി അവരെ മണ്ടെ കേയറൂല ഇപ്പത്തെതില്ന്ന് വെച്ചാല് നമ്മളെ പോലുള്ളതില് ഇങ്ങൊക്കെ വരണതില് ഭരുന്ന ആളുകൾക്കൊക്കെ ഇപ്പ നമ്മള് അങ്ങനെെന്നുള്ളതില് നമ്മുക്ക് തന്നെ മനസ്സിലായി നമ്മള എങ്ങനെയാണോ ജീവി ുള്ളത് നമുക്കറിയാാലോ അപ്പൊ അനുഭവിച്ച ചെയ്തിട്ടുള്ളത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മള് വിഷമങ്ങൾ അനുഭവിച്ചാ അ നമ്മളതെ ചെയ്യരുത് അങ്ങനെ ചെയ്താല് അവർ അത് ഇതല്ലേ എന്നുള്ളതില് അങ്ങനെ പക്ഷെ ചിലവരുണ്ട് എന്ത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ അമ്മായിമ്മന്റെ അന്റെഅമ്മൂസന്റെ ഇടയിൽ നിന്നീന്നത് പിന്നെ ഇവളെന്താ ഇന്റെ മരുമോളെന്താ ഇന്റെ അടിൽ അങ്ങനെ നി
ആ അതെ അതെ അതെ അതെ അങ്ങനെയുള്ളവരുണ്ട് അതായത് ഭർത്താക്കന്മാരക്ക് നിങ്ങൾ ചെയ്തു കൊടു ത്താല എന്താ നമ്മൾ ഇങ്ങനെയാണല്ലോ നിന്നത് നമ്മൾ നമ്മെ വീട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ നിന്നത്
ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ നിന്നത് അപ്പൊ പിന്നെ ഇനി എന്താപ്പ അവരായിട്ട് അപ്പ അങ്ങനെ സുഖിക്കാൻ വിടാ അങ്ങനത്തൊരുണ്ട്
ആ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നും അങ്ങനെ ചി പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആങ്ങളമാര് ഭാര്യന്റെ കാര്യത്തിലല്ലാം ഈ ആങ്ങളമാർ ന്റെ ഭാര്യന്റെ കാര്യത്തിലുള്ള ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അവര അവരെ മക്കളെ കാര്യം വരുന്ന സമയ ടും കാരണം അതിനൊന്ന് ഇനിയുള്ള പെൺകുട്ടികൾ നിന്ന് കൊടു യില്ല മെയിന് ആയിട്ട് അവരെ മക്കളെല്ലാം ടു കെ കിഡ്സും ആയിരിക്കും അ അതായത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആൾക്കാരുവായിരിക്കും അപ്പോൾ പിന്നെ പറയുക ചെയ്യേണ്ട ഒരാളെ കയ്യിലും നിക്ക് ത്ത പിള്ളേരായിരിക്കും അവർക്കെല്ലാം എന്തായാലും നമ്മള് ചെയ്ത
അങ്ങനത്തെ ഇനി ഇവിടെ വരുന്നതൊക്കെ അങ്ങനത്തൻയിക്കാരോ
എപ്പോഴും നമുക്ക് വേണ്ടി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും
എന്നാ ശരിട്ടാ വിളിക്ക ആഹ